കേക്ക്ന്ന്ണ്ടാ
ആഹ്‌ കേൾക്കാം കേൾക്ക്ന്നില്ലേ
ആഹ് കേക്ക്ന്ന്ണ്ട് എന്തായി ഫുഡയിച്ചാ ചോറ് കയ്ച്ചാ
ചായുടി ഒക്കെ കഴിഞ്ഞു
ആഹ് കഴിഞ്ഞോ
ആഹ് ആഹ് ചായുടിന്റെ സമയായില്ലേ
ആഹ് ചായുടി
ചായക്ക് ഇപ്പെന്താ ഞാൻ ചായിം ബിസ്കറ്റും കഴിക്കുന്നു ആഹ് പായസംണ്ടാക്കിട്ട്ണ്ട് ഇന്ന്
എന്താ സ്പെഷലാ
ആഹ് ഇന്ന് സൺഡേ അല്ലേ
ആഹ് അങ്ങനെ ആഹ്‌ അത് മൻസ്സിലായി ഞാൻ ചോറിപ്പം കയ്ച്ച ത്രേ അതോണ്ട് ചായകുടിക്കണം ത്രേ അങ്ങനെ
ഓഹ് അതെലേ
അതെ കുട്ട്യാള് സ്കൂൾന്ന് വന്നാ ഇന്ന് ഞാറ് ചലെ ആഹ് സ്കൂളില്ല
ഇന്ന് ലീവില്ലെ
ലീവല്ലെ ആഹ്‌ അതെന്നെ ലീവല്ലെ മൻസ്സിലായി ഹസ്ബന്റ്ണ്ടോ
ആഹ് ഇവിടിണ്ട് ആഹ് അതാ
ഉം
ആരും ഇല്ലേ
ആഹ് എല്ലാരുണ്ട് അൻക്ക്ത്ര സമയം ഫ്രീ ഉണ്ടായിറ്റെ നിക്ക് വിൾക്കണെ വിചാരിച്ചു
പിന്നെ ആര്ക്ക് ആഹ്
ആഹ് വിളിക്കണോ വിചാര് പിന്നെ ടൈംണ്ടായിറ്റാ സ്കൂളില്ലാത്തോണ്ട്
ആഹ് ആഹ് ലീവാ ആയതൊണ്ടേ ഞാൻ ഇന്ന് ഇന്ന് എനിക്ക് ഒന്ന് രണ്ട് കോൾസൊക്കെ തീർ ത്ത് മറ്റേ വർക്കൊക്കെ തോടങ്ങണംന്ന് ഇങ്ങനെ വിജാരിച്ചിരിക്ക്യാ
ആഹ് അതെ ഞങ്ങക്ക് ഇനി സ്കൂളു ഉണ്ടാകുമ്പൊ എന്ത് പരിപാടി ആർക്കും വിളിക്കാൻ കഴിയില്ല അങ്ങനെ
അങ്ങനെ ക്കെ പോകലുണ്ട് പോയിന് ആഹ്
എഹ് എവിടെയാ അടുത്ത് ദൂരെയാ ദൂരെ യാത്രക്കാ
ദൂരെ പോയീന് ആഹ് ദൂരെല്ലാം പോയിന് കല്യാണത്തി ന് മുമ്പ് അധികെ പോയീന് കല്ലിയാണത്തിന് ശേഷം കൊറച്ച്
ആഹ് അതന്നെ കല്യാണ ത്തിനാ കല്യാണത്തിന് മുമ്പ് എങ്ങനെ പോകും കല്യാണ ശേഷം അങ്ങനെ ഇപ്പ കുട്ടിയളായ ശേഷം അങ്ങനെ ദൂരയാത്രയൊന്നും ഇല്ല
ആഹ് ആഹ് അങ്ങനെ ആഹ് നല്ല രസണ്ടായി
ആഹ് അത് ന്നാ
മുമ്പ്
അതെ പിന്നെ സ്കൂൾ കാലഘട്ടം അതൊക്ക അടിപൊളിയായിരുന്നു എല്ലാ വർഷം പോവോല്ലൊ
ഉം അതന്നെ എല്ലാ വർഷവും ഞാൻ പോയിറ്റാ നീ പോകലുണ്ടാ പോയിനാഞ്ഞാ
ആഹ് ഒരു ഏഴാം ക്ലാസ്സ്‌ വരെ
ആഹ് അത് ന്നെ പിന്നെ വെയ്ക്ക പോയിന് രണ്ട് മൂന്നട്ടം പോയിന് അങ്ങനെ അധികം പോയിറ്റാ മഇന്ന റ്റെച്ചാല് പൊരക്കാര് വീട്ടുകാരോടൊപ്പ പോയത് അങ്ങനെ പോന്നേ വിച്ച് ഇങ്ങനെ ദൂരസ്ഥ കോഴിക്കോട് പിന്നാ അങ്ങനെ ദൂരം തിരുവനന്തപുര അങ്ങനെള്ളു പോയീന് പോയിട്ടുണ്ടാവും ബീച്ച്ക്ക് പിന്നെ കൊച്ചി അങ്ങനെങ്ങൾ പോയിന്ന് ദൂരെ ദൂരെങ് നത്തെ ദൂരസ്
ആഹ്. ഇവിടുന്ന് കാസർഗോഡ് ഇവിടുന്ന് കാസർഗോഡ് ബാക്കില് അതുപോലെ തന്നെ കോഴിക്കോട് അങ്ങനെ അടുത്തടുത്തുള്ള ജില്ലകളിൽ മാത്രം ദൂരെ അങ്ങനെ പോയിട്ടുന്നില്ല പിന്നെ പോയത് ഊട്ടിയാണ് പൊറത്ത് പോയത്
ആഹ് അതെ പൊറത്ത് പോയതാ ആഹ്
ആഹ് അത് ഊട്ടി വല്ലാതെ വേറെ എവിടേം പോയിട്ടില്ല അത് സ്കൂളില് പഠിക്കുന്ന സമയത്ത് സ്കൂൾന്നും പോയി ക്കുന്നോ പിന്നെ എന്താ
അങ്ങനെ ആഹ് അതെയാ പിന്നെ എല്ലാ ഇസ്‌ക് കുട്ടികളായിട്ടനെ ശേഷം പോയിട്ടാന്നുല്ലേ
ഇല്ല കുട്ടികളായന് ശേഷം അങ്ങനെ ദൂരയാത്രൊന്നും പോയില്ല പിന്ന കസിൻസിന്റെ വീട് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നല്ലാതെ ആ വേറെ യാത്രയായിട്ട് അങ്ങനെ പോയിട്ടൊന്നുംഇല്ല പിന്നെ അടുത്തുള്ള ബീച്ച് പാർക്ക് അവിടെയൊക്കെ എല്ലാം ഞായറാഴ് ച്ചയും
ഞായറാഴ്ച്ച പോന്നന്ല്ല ആഹ് എല്ലാ ദിവസവും പോകും ഞമ്മക്ക് സന്തോസ ല്ലെ അത് പോന്നതല്ലേ
ആഹ് അ തന്ന
ഉ ഹും പിന്നെനിങ്ങൾ കല്യാണത്തിനൊന്നും പോകലില്ലേ ഫാമിലീൽലങ്ങന
ആഹ് കല്യാണൊക്കെ എല്ലാരും ഏകദേശം അടുത്തന്നെ ഒരു ജില്ലക്കുള്ളിലുള്ള യാത്രകൾ മാത്രം
ആഹ് അതന്നെ എല്ലാരേം അടുത്ത ടുത്തന്നെയാ ഫാമിലി ദൂരണ്ട
കൊറച്ചോക്കെ എല്ലാരും അടുത്തടുത്ത് തന്നെ അങ്ങനെ ദൂരെ പോന്നവരന്നോയ് ഇല്ല ആഹ് അത പെണ്ണിന്റെ റിലേഷനിലായാലും ഞങ്ങളുടെ റിലേഷനിലായാലും ആ അങ്ങനെ ദൂരെ ഉള്ളവരൊ ഒന്നും ഇല്ല
ആ അടുത്തടുത്ത് അതെ ആ നമ്മള പോലെന്നെ അമ്മ ആ ആ അതന്നെ ഇപ്പൊ കണ്ണൂരും കണ്ണൂർ ജില്ല കോഴിക്കോട അങ്ങനെ ഉള്ളിലല്ലേ
ആ അതെ
ഇന്തലക്കെ അത് മഴ ഇണ്ടാ മഴല്ല ഇപ്പ നല്ല വയ്ലല്ലേ
എന്ന് നല്ല വെയിലായിരുന്നു
മഴ ഇണ്ട എടുക്ക അത്ര മഴയില്ല ഇന്ന് ഉം
ആ ഇന്ന് നല്ല വെയിൽ ഇന്ന് മഴ പിന്നെ
ഹലോ ഹലോ
ഹലോ
ആഹ പറ എന്താ ചെയേ
വേറെ എവിടെയാ യാത്ര ആയിട്ട് അങ്ങനെ ഒന്നും പോയിട്ടില്ല സ്കൂളാനുഭവം തന്നെയാണ് യാത്ര എന്ന് പറയാനുള്ള ഏറ്റവും അടിപൊളിയ ആയിട്ടുള്ള കാര്യം
അത് തന്നെ സ്കൂള് കഴിഞ്ഞെങ്കി പിന്നെ അത് പോയി ഇപ്പൊ പോവാന് കാണില്ലല്ല
ഇപ്പൊ പോകാനും പറ്റുന്നില്ല നമ്മൾ പോകൻ ആഗ്രഹിക്കുന്നല്ലാതെ അങ്ങനെ ഒരു യാത്ര പ്ലാൻ ചെയ്തിട് പോകാനൊന്നും പറ്റിയൊരു സാഹചര്യംന്നല്ല ഒന്നാമത് കുട്ടികളെയും കൊണ്ടൊക്കെ പോകുമ്പം എന്താ പറയാ അതിന്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെണ്ട്
ഈ സമയം നല്ലതല്ല മയക്കാലത്ത് പിന്നെ വേനിക്കാല എല്ലാണ്
ആഹ് വേനൽക്കാല ആയാലും പിന്നെ വണ്ടിയൊ വണ്ടി ഉള്ളവരാണെങ്കിൽ വണ്ടിയൊക്കെ എടുത്ത് പോവാണെങ്കിൽ കുഴപ്പമില്ല അത്യാവശ്യ പോയി വരാ
ട്രെയിനിൽ തന്നെ പോകേണ്ടായിരുന്നല്ലോ ട്രെയിനില്
ആഹ്‌
ആ അതന്നെ വണ്ടി എല്ലാ ശരി പോ അതെ
പിന്നെ സ്കൂൾ കാലഘട്ടത്തിലെ യാത്ര അടിപൊളിയാണ് വൺ ഡേ ടൂർ അല്ലാത്ത തന്നെ പോയിട്ടുണ്ട്.
അക്കാ പോയിനാ അങ്ങനെ പോയിനാ? ദിവസം നിന്ന്ന്ഒരു ദിവസം രണ്ടു ദിവസങ്ങളാ
ആ ഒരു മൂന്ന് ദിവസം നിന്നിട്ടുള്ള അങ്ങനെയൊരു മൂന്ന് യാത്ര ഉണ്ടായിരുന്നു
ഏടാ ഇങ്ങനെ നമ്മളെ ഇവിടെന്നെയാ കേരളത്തി തന്നെയ
ആഹ് സ്കൂള്ന്ന് പോയത്
ആഹ് അതെ എല്ലാവരും ടീച്ചർമാരും അങ്ങനെ എല്ലാം ബസ്സാക്കിയിട്ട് പോയല്ലേ ടൂറ്
ആഹ്‌ ആ അതന്നെ പക്ഷെ എന്താ പറയാ അന്നേരൊക്കെ ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് ആ റേഞ്ചിലൊക്കെ പൈസ പൈസ ഇല്ലാത്ത പൈസ ഉണ്ടാക്കിട്ട് ആണ് പോവുന്നേ
അപ്പൊ ക കരിഞ്ഞീട്ടല്ല പോന്നല്ലേ എല്ലാർക്കും
ആ എല്ലാരും പോന്നുണ്ട് നമ്മള് മാത്രം പോവുന്നില്ലന്ന് പറഞ്ഞ വാശി കരഞ്ഞ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ വിടും ഇപ്പ നമ്മള് മക്കളായതിന് ശേഷം നമ്മള് ചിന്തിക്കും
ആഹ്‌ എത്ര ആ അതന്നെ എത്ര കഷ്ടാകിട്ടയിരുന്ന്
ആഹ്
ഇഴത്തേക്കൊന്നും ഈ പിള്ളേർ ഞാൻ ആക്കലില്ല വിടന്ന് ആച്ചിറ്റാ ഈ സ്കൂൾത്തെ ഇനൊന്നും. സ്കൂൾ ഗുട്ടികളാച്ച്ട്ടാ ടൂറിന് ബെൽദിനെ ന അ അഞ്ചിൽ പഠിക്ക്ന്നെ ‌ നാലിണ്ടൊ അനക്ക് വല്യ ധൈര്യ ഇല്ല. അയ്ക്കാനൊന്നും ഞാൻ അയ്ക്കെല അങ്ങനെ ദൂരൊന്നും അയ്ക്കെല.
അവിട്ന്ന് നമ്മളെ അവ്ട്ന്ന് എന്താ അവ്ടെ കാസർഗോഡ് ഒര് പാർക്ക് പുതിയ പാർക്ക് തൊടങ്ങി. ട്ട്ണ്ടല്ലോപ്പം അവ്ടേക്ക് തൃക്കരിപൂര് എന്നിട്ട് അവ്ടെ വിടാൻ പ ര് എണ്ണൂറ് രൂപ ഞാൻ ഇവരെ രണ്ടാളെ വിട്ട്ട്ടില്ല്യ ഒന്നാമത് രണ്ടാൾക്കും രണ്ട് പൈത്താരം ആവും. പ്പം രണ്ട് ആക്കും രണ്ട് പൈസ തന്നെ കൊടുക്കണല്ലോ? ആഹ് ആ ശെരിയാണ് പിന്നെ ഈ പ്രായത്തില് വിടാന്ള്ള ഒര് ധൈര്യേംല്ല
അതന്നെ ഇല്ല ഇല്ല ഞമ്മക്ക് ടീച്ചർമാർക്ക് എല്ലാരേം നോക്കാൻ പറ്റില്ലലേ. നോക്ക്വൊ ‌അവര് എന്നാലും ഒര്പേടി എന്ന്ച്ച ഈ ഈ ബെൽതിനന്നെ
പേടിണ്ടാവൂലേ?
ആ അതന്നെ ഓര് ബെരോളം പേടിയാ ടെൻഷനടക്കണ്ടിവരും. സ്കൂള് പോയിട്ട് വര്വൊള്ളന്നെ ടെൻഷനാണ്. അതൊയ്ക്ക കൊറച്ച് ബെ ലെറ്റായങ്കി. മുഡേ അതന്നെ. അമ്മേ എല്ലാരും ഉണ്ടായിരിക്കലേ?
ആഹ് അത് സ്കൂളിന്ന് എല്ലാ കുട്ടികളും എല്ലാരുംണ്ടായിട്ട് അങ്ങനെ പോന്നത്. പിന്നെ വീട്ട്ന്നാണെങ്കി നമുക്ക് പ്രശ്നം ഇല്ല അവര് നമ്മളെ കൂടെ തന്നെണ്ടല്ലോ?
ആഹ് അതന്നെ.
നമ്മള് കണ്ടൊണ്ടിരിക്ക്‌മ്പം നമക്ക് അങ്ങത്തെ വല്യ പ്രശ്നങ്ങളൊന്നും തോന്നേയില്ല.
ആഹ് പോയിട്ടാമ്പോ പോയിട്ട് വരുവോളം ഞമക്ക് ടെൻഷനാണ് സ്കൂ ട്ടൂറിന് പോയി മറ്റ
ആ ഇപ്പോ സ്കൂളില് വാഹനാപകടങ്ങള് എപ്പളും എവ്ടെ നോക്കിയാലും വാഹനാപകടണങ്ങളല്ലേ കാണാൻ പറ്റുന്നൊള്ളൂ?
ഉം അതന്നെ അങ്ങനെ തു
വറെഎന്തയ് ഇത് ചായക്ക് ബിസ്കറ്റ് എന്തെല്ലാം? എണ്ണക്കടിയാ ആഹ് ആഹ് ചായക്ക് ഇപ്പൊ ചായ കുടിച്ചിട്ടാ കുടിക്കണം അത്ര. എന്തെങ്കും ആക്കണം എന്തെങ്കി ബേക്കറി സാധനം അങ്ങനത്തെ എന്തെങ്കും.
ഓ വൈന്നേരം.
ഇല്ല എപ്പങ്കും ഒരേക്കും ണ്ടാക്കും അങ്ങനെണ്ടാക്കലാ.
ആണ്ലെ
യൊർക്ക് ആക്കണ്ടവരും പുള്ളാർക്ക്. കുട്ടികൾക്ക് ഉം അവരെക്കെക്കുന്ന്. ഇദിക്ക്‌ ഇങ്ങനെ
കുട്ടികൾക്കും പൊതുവേ എണ്ണക്കടി അങ്ങനെ പൊതുവെ കൊട്ക്ക്‌ന്നില്ല കൊറവന്നെയാണ്
നല്ലതല്ല ആഹ് അതന്നെ കുട്ടികൾക്കല്ല നിങ്ങ ങ്ങളറപ്പി അതന്നെയ്. അങ്ങനെ
ഇതന്നെണ്ടായ്രിക്കല്ലേ
ആഹ് ഓർക്ക് ഇഷ്ട്ടം എന്തെങ്കായ് തിന്നോണ്ട്ക്ക്ണ അങ്ങനത്തെ സാധനം.
പിള്ളവെല്ലാം അങ്ങനെ തന്നെ ഇവ്ടെം അങ്ങനെ എന്തെങ്കിലും ബേക്കറി സാനംഒക്കെ വാങ്ങിച്ച് വച്ചാല് അവരതട്ത്ത് കഴിക്ക്യും അങ്ങനക്ക തന്ന
ആഹ് ത് അന്നെ അങ്ങനെ കഴിക്ക ഫോണ് നോക്കുമ്പോ കൊട്കണം ടിവി നോക്കുമ്പോ അങ്ങനെ തിന്നൺ വെറ്തെ ഇരുതീറ്റ് ഇങ്ങൻ രൺസ്ന്ന് വിൾച്ചില്ലേ ആഹ് ഫ്രണ്ട് ഫ്രിണ്ട്സ്ന്നും വിൾക്കലില്ലേ ക്ലാസിൽ പഠിസ
ആഹ് ഡിഗ്രീ ഡിഗ്രി ആഹ് ഡിഗ്രി ക്ക്ള്ള ഫ്രണ്ട്സോക്കെ മീറ്റിയ്യാറുണ്ട്
അന്താ മീറ്റപ്പള് ഉണ്ടാന്നാ
ആഹ് അത് നമ്മൾ കൊറച്ചൊര് അഞ്ചാറ് പേര്
ആഹ് ആഹ് ഫ്രൺസ് ഒക്കെ ഫ്രൺ നല്ലോണം ബെസ്റ്റ് ഫ്രണ്ട് ആഹ്
ആഹ് നമ്മളൊരു അഞ്ച ആറ് പേര്ണ്ട്
ആഹ് ന്ന ഓക്കേ ഓക്കേ ശരി ആഹ് ഓക്കെ
അന്നാ ശരിട്ടാ
ശരി